ഹലോ
കേക്കുന്നുണ്ടോ
ആഹ കേൾക്കുന്നുണ്ട്
എന്താ വിശേഷം മഴയൊക്കെ ഉണ്ടോ
ഉഏ
മഴയൊക്കെ ഉണ്ടോ
ഇല്ല
ഇല്ലെ നമുക്ക് പകലൊക്കെ നല്ല മഴയായിരുന്നു
ഇവിടൊന്നും മഴ ഇല്ല കുറവ്
ഇവിടെ വന്നാ കറണ്ടൊക്കെ പോവോ
ഏ അങ്ങനത്തെതൊന്നുംല്ല
ആഹ നമ്മുക്ക് മഴെയ്ത ഉടനെ കറണ്ടു പോകും കാറ്റടിച്ചിട്ടൊക്കെ നരത്തിന്റെ ചില്ലൊക്കെ ഒടിഞ്ഞഞ് വീണും പ്രശ്നങ്ങളാ പിന്നെ ഉടനെ ഒരു ശരിയാക്കും നല്ല മഴ പെയ്താനുള്ള അവസ്ഥ താ
ഇവിടന്നും അങ്ങനത്തെ പ്രശ്നല്ല
ഉം ഉ അതെ ടൗണ യാണോ
അല്ല ഉള്ളേരി
എന്നിട്ട എന്താ ഫുഡ് അയിച്ചോ
കഴിച്ചില്ല രാത്രിേക്ക്െ ചപ്പ കൊഴച്ചൊക്കെ വെച്ച് മാവ് കുഴ ചപ്പാത്തി ഉണ്ടാക്കണം
ക്കറ്
എല്ലാ ദിവസവും ചപ്പാത്തി വെക്കാറില്ല ചില ദിവസൊക്കെ ഉം നിങ്ങൾ രാത്രി ചപ്പാത്തിയാണോ
ഏ ചപ്പാത്തിയ ഒന്നുംല്ല വെറുംചോറ്
ഉ ഞങ്ങള് ചോറും ചോറധികം കുറവാണെങ്കി ചപ്പാത്തി ഉണ്ടാക്കും ചില ദിവസം പറയാ ചപ്പാത്തി മതിയന്ന് അങ്ങനെയൊക്കെ ഉണ്ടാക്കും ചപ്പാത്തി പക്ഷെ നമുക്ക് രാവിലെ എന്നും മിക്ക ദിവസവും ചപ്പാത്തി ആയിരിക്കും ഞങ്ങള് മൂന്ന നേരം ചപ്പാത്തി കൊടുത്താ ഇഷ്ട അങ്ങനൊന്നല്ല അങ്ങനൊന്നുംല്ലല്ല അവർക്കൊക്കെ ചപ്പാത്തി ഇഷ്ട അവർക്ക് മൂന്ന നേര ഭയങ്കര സന്തോഷം ഉം ഉം
ബീഫോ
ചിക്ക ഇന്ന് ചിക്കൻ കറിയുണ്ട് പിന്നെ അല്ലാതെ വെജിറ്റബിൾ കറിയോ കൂടുതലും വെക്കുന്നത് കടലക്കറിയോ ഗ്രീൻ പീസോ അല്ലെ ദാലോ
അങ്ങനെയല്ലേ
ഉം പാൽ ചീരയും ദാലും എല്ലാം കൊണ്ടിട്ട് കറി വെക്കുംല്ല അതൊക്കെ ഇഷ്ടം
പിന്നെന്താവ്യാഴാമക്കെണ്ടാവൽണ്ടോ വ്യാഴാമെ
ആഹ് ചെയ്യാറുണ്ട് ചെയ്യാറുണ്ട് എന്നും നടകാപോവണ്ടോ
എട് ഏ ഞാൻ പോവലില്ല
ആണോ
ആ
ഉം മ്മള് പോ
നല്ലതാ
അ ആ ശരീരത്തിന് സുഖല്ലേ നമുക്ക് രു വ്യായാമൊക്കെ ചെയ്താല് നമക്കൊരു എനർജൊകെകിട്ടും
ആ ഉം
വെയ്റ്റ് കൂടുന്നതും വെയ്റ്റ് കൂടാതിരികുന്നേലും ശരീരതിന് മൊത്തതില് നമ്മളൊന്ന് കൈവെച്ചു സ്പീഡെ നടന്ന് നോക എന്ത് സുഖാ
നമ്മളതിന ൻസരിച് ട്ട്ല്ലേൽ നമ്മകസുഖും വരും
ആഹ് നമ്മള് ഇപ്പംകടയിലൊകെ നമ്മള് കടയിലൊകെ പോവാണെങ്കിൽ അങ്ങനെ അത്റ സ്പീഡേൽ പോവതില്ലല്ലോ സാധനം വലിച് നടന്ന്ട്ടേ ഒരു താ കമേണ്ട് ഇപംരണ്ട് കൈവീശിനല്ല സ്പീഡിൽ നടക്കത്തില്ലേ മ് ഒരു സുഖാണ്
ഒരു സുഖാണ് നട്ക്ണത്
മഴയായ പിന്നെ നടത്താ നടക്കത്തില്ല ഉംമഴ കാലായൽ പിന്നെ ക പാടാണ് വഴിയിലൊക്കെ വെള്ളും ചെളിയും ഉം പിന്നെ മഴയും നനയണ്ടതില്ലേ
ഉം ഒക്കെപാടൊര്
ഉം ആന്ന് ഉം നിങ്ങകൊകെ മഴകാലത് വെള്ളം കയറിയൊകൊ ചെയ്യോ കിണറ്റിലൊകെ
ഏ ഏഅങ്ങന് തെ പ്രശ്നൊന്നുല്ല സ്ഥലേചാ ചെല സ്ഥലങ്ങളിലൊകെ മഴ വീടിലേകൊകെ വെള്ളം കയറല്ലോ പിന്നെ അങ്ങന് തെ വിഷയൊന്നുല്ല
മ്മ് നമ്മകും അങ്ങനെ ബുദ്ധിമുട്ടൊന്നുല്യ പശെ ന്നാലും നടന്നു പോകുന്ന വഴിയിലൊക്കെ ഉം ഞങ്ങടെ ഞങ്ങടെ കാര്യം പറഞ്ഞതാ നമുക്കേ നടന്നു പോവുന്ന വഴിയിലൊക്കെങ്ങ് വെള്ളം കെട്ടും
വീടക്ക് ഉള്ളക്ക് വെള്ളം കേറലൊണ്ടോ
ഡട
പുനീത്തിന്റെ ഉള്ളക്ക് വെള്ള
ഇല്ല ഇല്ല ഇല്ല മുറ്റത്തൊന്നും വെള്ളം കേറത്തില്ല എത്ര മഴ പെയ്താലും മുറ്റത്ത ഒന്നും വെള്ളം വരത്തില്ല എന്ന അന്ന് റോഡിലോട്ട് പോകുന്ന വഴി കെ വെള്ളം കിട്ടും പിന്നെ അതങ്ങ് അന്നേരഅങ്ങ് മഴ മ്പ അങ്ങ് താന്നുപോവും ഉം അല്ലാതെ ബുദ്ധിമുട്ടൊന്നുമില്ല മഴയായ ഏറ്റോം വലിയ പ്രശ്നം തുണി ഉണങ്ങുന്നതാണ്
ആഹ് സ്ഥലല്ലാത്ത ചിറ്റ
ആ ബട്ട് അറസിന്റമ് മോൾള കൊണ്ടിടുന്ന അവിടെ ഷീറ്റ് ഇട്ടേക്കുവ അതിന്റെ അടിയിലാ ഇട്ടേക്കുന്നത് ഉം പിന്നെ യ സ്കൂള അങ്ങോട്ട് തുറക്കുമ്പോ യൂണിഫോം എല്ലാം കൂടാകുമ്പോഴേ പാട
പ്രതെടായിരിക്കല്ലേ
ഉം ബുദ്ധിമുട്ടാന്ന് പിന്നെ ഇപ്പഴത്തെ ഒരു മഴ കഴിഞ്ഞിട്ട് ഒരു വെയിൽ വന്ന ആ വെയിലിനു നല്ല
നിങ്ങക്ക വല്ല
ദതാ
മസമ ഇല്ലേനിള്ളേ വരെ
ആഹ് ഇന്ന് ഞങ്ങൾക്ക് വെയിലേ ഇല്ലായിരുന്നു മഴയായിരുന്നു
മഴേനു ഇവിടെന്നും മയല്ലേനും ഇവിടെ വെയിലായിന്നു
ആഹ് ഇപ്പ രണ്ട ദിവസ ആ അത് ചെയുമ്പോ അങ്ങോട്ട് മഴ വരും
അലേ സ്റ്റല്ലത്തുമ്പഅലേരി
ആഹ് ആ ആന്ന് ആന്ന് അതന്നെ നമ്മടെ നാട്ട ഇപ്പൊത്തന്നെ മഴ പെയ്തലെ നമ്മുടെ പഞ്ചായത്തിൽ മഴ പെയ്താലോ അടുത്ത പഞ്ചായ മഴ കാണത്തില്ല ആ അതാണ് അവസ്ഥ ഇപ്പൊ ഏതിയും പഞ്ചായത്തൊക്കെ തിരിച്ചാണ് കൊറച്ച് കൊറച്ച് ഭാഗത്തായിട്ടായിരിക്ക ജിമള നമ്മളിപ്പം ടൂ വീലറിൽ പോകുന്ന സമയത്ത് നമ്മള് പോകുമ്പോ പയ മഴയൊന്നും കാണത്തില്ല കുറച്ച് കൊറച്ചും കൂടിയല്ലുമ്പോ കാണാ ഭയങ്കര മഴ പെയ്ത് തോന്നുന്നത് പോലെ തോന്നും പിന്നെ വേറെന്ത കൃഷിയൊക്കെ ഉണ്ടോ വീട്ടില് കൃഷിയൊക്കെ ഉണ്ടോ--ആണോ
അവിടെണ്ടോക്
ആഹ നമക്ക് ണ്ട് അത്യാവശ്യം എല്ലാംണ്ട് കൃഷി ആ പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ അത്യാവശ്യം ഉണ്ട് ആ ഫ്രൂസ് പേരയുണ്ട് പാഷൻ ബ്രൂട്ടുണ്ട് ചക്കേം മാങ്ങേം എല്ലാടും ഉണ്ട് ല്ലേ പപ്പായയുണ്ട് അധികയൊന്നുല്ല നമ്മുടെ ആവശ്യത്തി അതിനുവേണ്ടി ഉം ഇല്ല റെഡ് ലേഡി പപ്പായ - -
ആഹ ആ ഇന്ത പോ
ഇത് റെഡ് ലേഡിന്നും പറഞ്ഞല് ഭയങ്കര ടേസ്റ്റുള്ള നല്ല റെഡ് കളറിലുള്ള പപ്പായ കണ്ടിട്ടില്ലേ കണ്ടിട്ടുണ്ട്
കണ്ടിട്ടുണ്ടോ ന്ന് ചോയ്ച് ച്ചാൽ അങ്ങനെ കണ്ടിട്ടില്ല
പത്രത്തിലൊക്കെ കാണുവല്ലേ നമ്മളെ അതും അതിന്റെ മു മുറിച്ച തു പഴുത്ത് കഴിഞ്ഞാൽ അതങ്ങ് ചീഞ്ഞു പോത്തില്ല എന്റെ ആഹ എം അന്റെ മാംസത്തെ അത് ആ പപ്പായക്ക് നല്ല ഉറപ്പ ഉപ്പാണ് ആപ്പിളിന്റെ ഒക്കെ കണക്കെ അതുപോലെ നല്ല മ മറ്റേ സാദാ പപ്പായ പെട്ടെന്ന് അങ് ജീഞ്ഞു പോത്തില്ലേ ആ പക്ഷെ നല്ല ഭയങ്കര ടേസ്റ്റു ആ അങ് റെഡ് കളറിലാണ് റെഡ് എന്ന് പറഞ്ഞാങ് ഓറഞ്ച് റെഡ്
ഇടെ റംബുട്ടാനൊക്കെയാണ് റംബുട്ടാന് പല രീതിയിലും ഉ എല്ലോ
ആഹ് എന്റെ വരിക്കയുണ്ട് കൂഴയുണ്ട് ഉമ് വരിക്കയാണ് നല്ല ടേസ്റ്റ്
ആഹ ഒട്ടിപ്പ ഇല്ലാതെ അയിന്റെ ഒപ്പം തന്നെ പോന്നെ
മുട്ട്പ്പില്ലാഞ്ഞ പൂരയും ചെയ്യ നല്ല മാംസവും ഉണ്ട്
ആ മറ്റേതാ വൈ വേണ്ട് കുറേക്കായ്
ആ ആ അ അബപത് കുഞ്ഞുങ്ങളൊക്കെ തിന്നുപ സൂക്ഷച്ച ചെയ്യണം ഉള്ളിലോട്ട് ഇറങ്ങിപ്പോകും വയലോട്ട് ഇറങ്ങി പോവാൻ ചാൻസ് ഉണ്ട്
ഉം മറ്റേതകുമ്പോ പിന്നെ കൊഴപ്പല്ല
ആഹ റംപുട്ടന ഉണ്ടോ വീട്ടിലുണ്ടോ റംപുട്ടൻ
വീട്ടിലില്ല ഉമ്മാന്റെ വീട്ടിൽ നിന്നും പോന്നപ്പോ കൊറച്ച് കൊണ്ട്ന്നന അവിടെ അമ്മടെ വീട്ടിലൊക്കെ ഉണ്ട്
ആന്ന
അയിന്റെമാരം
ആ ഞങ്ങക്ക് ഞങ്ങളും കൊണ്ട് വെച്ചിട്ടുണ്ട് ക പിടിച്ചില്ലേ
ഏ ഇവിടെ വീട്ടിലുണ്ട് തയ്യൊക്കെ കുഴിച്ചിട്ടുണ്ട് പക്ഷെ് ഷൈമേ
വലു ആഹ് വലുതായില്ല മൂന്നാല് വർഷം മൂന്നാല് വർ കഴിയണം കഴിക്കൻ
മറ്റേതുണ്ട് വേറെന്നും ഇണ്ടല്ലോ ര് മുള്ളമ്മ ഉണ്ടാവുന്ന അന്റെ പേര് ഒരു മുന്തിരി കളർ ണ്ട് പൊലിച്ചാണ്ട് അതിന്റെ ഉള്ളില് നല്ല ചൊറുക്കാണ് കാണാനന്നെ
ആ ആ മുള്ളാത്തയോ
അതാ അയിന് പറയല്
നിങ്ങള ഞങ്ങ നിങ്ങളെന്തോ പറയുന്നേന്
അയിന് എന്തോ പറഞ്ഞു ഓർമ്മട്ടില്ല അതിന്റെ പേര്
ആ അതിന്റെ ഇലക്ക് മുള്ളുണ്ടോ
ആ ആ
അത് വലിയ മരമാവുന്നതാന്നോ
ആ ഒരു കൈത ചക്ക ഉണ്ടാവൂലേ
ഓ റം ഡ്രാഗൺ ഫ്രൂട്ട് ആയിരിക്കും ആ ആ ആ ആ ആ
അയിനമരം ഇപ്പൊ കൊറച്ച് കായ ഇട്ടേക്ക്ണ് അത് മഴ ഇങ്ങനെ പെയ്യുമ്പോഴാ ഉണ്ടാവല്
ഓ പൊഴിഞ്ഞു പോവോ കാ പൊഴിഞ്ഞു പോവോ
ആ അപ്പൊ നല്ലോണം
അത് ഇങ്ങനെ പട പടത്തി കൊടുക്കുവല്ലേ ചെയ്യുന്നത്
ആ അങ്ങനെ ടൈപ്പ് ആ അതെ എ
ആ ഒരു സപ്പോർട്ട് കൊടുക്കണം അ അതിന്റെ കമ്പാന്നോ ടിച്ചു നോക്കുന്നത്
ആ കമ്പൊടിച്ചു വെക്കല
ആ നമുക്കതില്ല പക്ഷെ എനിക്കത് അത്ര ടേസ്റ്റയിട്ട് തോന്നിയിട്ടില്ല നമ്മൾ കടയിൽന്നൊക്കെ വേടിച്ചഴിച്ചാലും വല്യ ടേസ്റ്റ് എനിക്ക് തോന്നീട്ടില്ല കാണാനൊക്കെ നല്ല ഭംഗിയാ കാണാൻ നല്ല സുന്ദരിയായിട്ടിരിക്കും ആ ആ മുറിച്ച് വെച്ചാലും രസവാ റോസ് കളറിലൊക്കെ നല്ല പുറ ത്തൊക്കെ നല്ല ഭംഗിയുണ്ട് ഡ്ര ഫ്രൂട്ട് ഉം ശെരിയെന്ന പിന്നെ വിളിക്കാം
ആ ആ ആ